കേൾക്ക്ണ്ടല്ലോ ആഹ് ആഹ് രാത്രിയായി എന്താറിയൊ ഞങ്ങക്ക് ഉള്ളില് വല്ലാത റയ്ഞ്ച്ട്ട്ണ്ടാവുല പൊറ
റേഞ്ച് ആഹ് അങ്ങനത്തെ വിഷയുണ്ടല്ലേ ആഹ് ഹ ഹാ
പിന്നേ
രാത്രി ഫുഡ് എന്താഞ്ഞ്
രാത്രി ഫുഡ് ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചേട്ടനും വിളിച്ച് ചേട്ടാ എന്താ ഇന്ന് അപ്പ ചെട്ടനിങ് ഉച്ചക്ക് ഇങ് വന്നായിരുന്നു ജോലിയും കഴിഞ്ഞ് അപ്പൊ ഞാൻ രാവി വിലെ ആഹ് ചോറ് ചോറും ഉണ്ടാക്കി പിന്നെ ചമ്മന്തിയും പിന്നെ ഒണ ക്ക മീന് ഉണ്ടായിരുന്നു ഉണക്കമീനും മുട്ട പൊരിച്ച് പിന്നെ പയറ് കയറിം വെച്ചായിരുന്നു
ആഹ് ആഹ്
ആഹ് ഉച്ചക്ക് അങ്ങനെ പോയി പിന്നെ രാത്രി ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് ചപ്പാത്തി മേടിക്കാ ചപ്പാത്തി മേടിച്ച് മുട്ടക്കറി ഉണ്ടാക്കാന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ പറഞ് ഇനി എന്താന്ന് അറിയത്തില്ല
ത്തിയത് വാങ്ങാ കിട്ടുല്ലോലെ അല്ല ഹസ്ബന്റ് ഇവിടെ എടക്ക് കൊണ്ട്
ഈ പരത്തിയത് കവറിൽ കിട്ടുല്ലോ
കവറിൽ കിട്ടും ആഹ് ആഹ്
പരത്തിയത് അല്ലത്ത അല്ലാത്ത നമുക്ക് ചുട്ടതും കിട്ടും ആഹ് വേവിച്ചതും കിട്ടും അത് പൊറോട്ട ഞാൻ മേടിപ്പിക്കത്തില്ല പൊറോട്ട മൈദല്ലേ
ആഹ് ആഹ് ആഹ്
മറ്റേത് എനിക്ക് പിസിയോടി ഉള്ള സമയത്ത് രാത്രി ഒരു നേരെ ചോറ് കഴിക്കത്തോള്ളായിരുന്നു ഒരു നേരം ചപ്പാത്തിയാ അപ്പൊ ഈ ചപ്പാത്തി പിന്നെ കോഴച്ച്‌ വെക്കും ചേട്ടം വന്ന് ഞങ്ങള് ഒരുമിച്ചായിരുന്നു പരത്തി അപ്പൊ പരത്തി തരും ഞാൻ ചുട്ടെടുക്കും അതുകൊണ്ട് പെട്ടെന്ന് കാര്യം നട
ഉം ഉം
അപ്പ ഇത് ഈ ഗ്യാസിന് വില കൂടുന്നതിന് മുമ്പ് പോർത്ത് രണ്ട്, മൂന്ന് വട്ടം പുറത്ത്ന്ന് ചുട്ട ചപ്പാത്തി മേടിക്കുയിരുന്നു എനിക്ക് തോ ന്ന് പത്ത് ചപ്പാത്തിക്കങ്ങാനും നാപ്പത് രൂപ ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് അത് ശെരിക്കും ഞമ്മക്കേ ഞമ്മക് ന്നെ ശെരിക്കും പരത്തി വെച്ചാ മതി ഒറ്റക്ക് ഇണ്ടാക്കിട്ട് ഈ ഒറ്റയ്ക്ക് ഇണ്ടാക്കൂല?
ഞാൻ ഇണ്ടാക്കും ഞാന് ഈ ചപ്പാത്തി പ്രസിന്റെ അകത്ത് ആഹ് ചപ്പാത്തി പ്രസിന്റെ അകത്ത് ഞാൻ ഇണ്ടാക്കും അത് ചെല ദിവസം ഞാന് പിന്നെ പരത്തുന്ന സാധനെ ഇല്ല അത് വീട്ടിലുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് ശെരിക്കും പരത്ത്ണ അത്ണ്ടെങ്കി ശെരിക്കും പരത്തുന്നതൊന്ന് വാങ്ങിയാ മതി ഇങ്ങള് അങ്ങനെ ചപ്പാത്തി എപ്പഴും കഴിക്ണ ആൾക്കാരാണെങ്കില് പരത്ത്ണ ആഹ് കോഴലും അല്ല ഞാൻ എന്താറിയോ ഹസ്ബന്റ് രാത്രി ചപ്പാത്തിയാ കഴിക്കെ അപ്പ ഞാന് നാല് ദിവസം അഞ്ച ദിവസത്തിന് അങ്ങനെ ഒന്നിച്ച് പരത്തിവെക്ക ചെയ്യാ ആഹ് ഫ്രിഡ്ജില് വെക്കും വെക്കും ഞമ്മള് സാധാ പ്ല റ്റിലിട്ട് കാണ്ട് ശെരിക്കും മൂടി വെക്കണട്ടോ ഇങ്ങനെ തോറന്ന് വെക്കാൻ പറ്റൂല തോറന്ന് വെച്ചാല് അയ്ന്റെ വക്കുകളൊക്കെ ബലം വെക്കും
ഉം
അപ്പം ശെരിക്ക് മൂടി വെക്കണം അതെങ്ങനെ അറിയോ വെള്ളം വെള്ളത്തില് ഉപ്പിട്ട് വെള്ളം തെളപ്പിച്ചിട്ട് പൊടി അയിക്കിടാൻ പ പറ്റൂല അങ്ങനെ അങ്ങനെയല്ല നിങ്ങള് ഉണ്ടാക്കല്
അല്ല ഞാന് പച്ചവെള്ളത്തിലാ ഞാൻ പച്ചവെള്ളത്തിലാ കൊഴക്കുന്ന
അതെ ആഹ് ഞാന് എങ്ങനെയട്ട്റിയ വെള്ളം വെള്ളം ഉപ്പ് ഇട്ട് നമ്മൾ തിളപ്പിക്കും
എന്റെ അമ്മ ശരിയാക്കുന്നത് ചൂടുവെള്ളത്തിലാ ഇപ്പൊ പുട്ടിനാണേലും പിന്നെ ചപ്പാത്തിക്ക് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കത്തില്ല അല്ലാതെ ഇപ്പൊ കൊഴക്ക ല്ലേ നമ്മുടെ കുഴക്കെട്ടന്നറിയോ പത്തിരിയല്ല നമ്മുടെ ഗോതമ്പ് പൊ ടിടെ ഭാഗത്ത് നമ്മൾ ചപ്പാത്തി മാവും തു പോലെ ചെയ്തിട്ട് അത് ഓരോ ഉരുളയാക്കിയിട്ട് അതിന്റെകത്ത് തേങ്ങയും ശർക്കരയും വയ്ക്കും ആഹ് അത് ഞങ്ങളിവിടെ കൊഴക്ക ട്ട ഇലയപ്പം ഇലയപ്പോ ഒക്കെ ആ വാഴ ഇലയുടെ അകത്ത് അങ്ങനെ ഉണ്ടാക്കും
ആഹ് ആഹ് ആഹ് ആഹ് അത് ഞങ്ങ ഉണ്ടാക്കൂലേ
പക്ഷെ അത് നേ നല്ലതാ ആവിൽ പുഴുങ്ങുന്ന
ആഹ് ആവിൽ പുഴുങ്ങണത് ആഹ് ആഹ് ആ ഹ് എലി എലിൽ ഉണ്ടാക്കും ഞാൻഅവിടുന്ന് ഞാന ഇവിടന്നോഅത് കഴിച്ചു ചേക്കണു ഞാന് എനിക്ക് എവിടുന്നന്ന് ഓർമ്മല്ല ഇലയിൽ വാഴേയുടെ ഇലയിൽ ഉണ്ടാക്കി തന്നു
ആഹ് വാഴ എല പിന്നെ നിങ്ങവിടെ ചീലാന്തി ഉണ്ടോ ചീലാന്തി അറിയോ
ഇല്ലല്ലേ ആ എന്താ
ചീലാന്തി ഇല്ല ചീലാന്തി എന്ന് പറയ്പോഴത്തേക്കും നമ്മുടെ ആലില പോലിരിക്കുന്ന ഒരി ഇലയ നി പൂവരശന്ന് പറയും പൂവരശ് എന്ന് പറയും കേട്ടിട്ടുണ്ടോ
കേട്ടക്കണൂടാ പക്ഷെ അത ഏതാന്ന് എനിക്കറിയില്ല പൂ വർ ശ്ന്ന് കേട്ടു ക്കുണു എന്നന്നെ
പൂവർ ശ് ഞങ്ങളിവിടെ ചീലാന്തി ആഹ് ശീലാന്തി ഇലയുടെ അകത്ത് ഞങ്ങള് ഉണ്ടാക്കും അത് വേറൊരു ടേസ്റ്റാ അതിന്റെ ന്നകത്ത് ഈ വാഴ ഇലയുടെ അകത്ത് ആഹ് ചിലര് ഏ എന്റെ ഹസ്ബൻഡറിന്റെ വീടിന്റെ അടുത്താലും ചീലാന്തി ഇല ഇടാത്ത ഇല അപ്പം ഉണ്ടാക്കിതരും അവര് പറയുന്നത് ഇടി ഇഡലി കൂട്ടാത്തിനകത്ത് ഇടി ഇഡലി ഉണ്ടാക്കത്തില്ലേ ഇഡലി ഉണ്ടാക്ക ക്കാൻ വേണ്ടി ഇല വെച്ചിട്ട് ഇതില ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞഞ് അപ്പൊ ഞാൻ പറ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ത്തേല്ലപ്പം ഞങ്ങള അതിന്റെത്ത് ഞങ്ങളതിനെ മത്സരം എന്താ പറയ
ആഹ് ഹ
എല അപ്പം ഉണ്ടാക്കുന്ന ഒരു മത്സരം അതിന് ഞങ്ങളെ കളിയാക്കി ഈ എന്താ സ്വാമിമാര് വത്സം എന്തൊക്കെ പറയത്തില്ലെ ഏട്ടൻ ഞങ്ങളെ കളിയാക്കിയത് എന്ത് വച്ചാ എന്നാ ഒരു സ്ഥലത്ത് തന്നെ ആയാലും ഇപ്പൊ ഞങ്ങ ൾഒരു നാട്ടുകാര് തന്നാ ഞാനും ചേട്ടനും അപ്പൊ ഒരു നാട്ട് കിഴക്കും പടിഞ്ഞാറും അങ്ങന്നെ എന്റെ പടിഞ്ഞാറ് ചേട്ടന്റെ കിഴക്ക് അപ്പൊ അതായിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങള് പറയുന്ന കാര്യങ്ങളായാലും എന്തു വായാലും ഭയങ്കര ഡി ഫ്രെൻസാ അങ്ങനെ എന്നെ കളിയാക്കുന്ന ജോലിയാ ഞങ്ങടെ അമ്മായി അമ്മയ്ക്ക് ഇപ്പഴും ആ ഇപ്പോഴും എന്തോന്നന്ന് വെച്ചാ ഈ ചീലാന്തി ഇലതിനകത്ത് ഇലയപ്പ ഉണ്ടാക്കുന്നത് അവർക്ക് അറിയത്തില്ല ഏ വാഴ ഇലയുടെ അകത്ത് ഇലയപ്പം ഉണ്ടാക്കുന്നത്
ആഹ് ആഹ് ആ ഹ്ആഹ് അതെ അത് ഞാൻ എവിടന്ന് കഴിച്ചിക്കണ അതാ ഞാൻ പറഞ്ഞതിനിക്ക് ഓർമ്മല്ല എവിടു കഴിച്ചൊണ്ട് ഞാന് അതിങ്ങനെ നല്ല ആവിലായിട്ട് ചൂടോടെയാണ് കഴിച്ച ചിക്കന അപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആഹ് ആഹ് ആഹ് ആഹ്
ആഹ്
ഇത അതേപോലെ ചപ്പാത്തി അതേപോലെ കാട്ടി വച്ചാ മതി പക്ഷെ പരത്തിന സാധനമാണോ പരത്താതെന്നാ ഒരു വല്യ ടേസ്റ്റ് ഇണ്ടാവൂല പരത്തണം ശരിക്ക് തളച്ച വെള്ളത്തിൽ നമ്മള് കൊഴച്ചെടു ത്തിട്ട് പിന്നെ മാവ് ഇണ്ടാക്കി പറത്തി ഞാനൊരു അഞ്ചിസ്റ്റനുള്ളള്ളൊക്കെ അങ്ങനെ പരത്തി ഒര് ഒരു അങ്ങനെ കേട് ഒരു ഒട്ടിപ്പിടിക്കൊന്നുല്ല അതേപോലെ ആഹ് ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും
ആഹ് ആഹ് ആഹ് മ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വക്കോ
നാല് അഞ്ചു ദിവസൊക്കെ പോകും എങ്ങനെ അറിയും രാത്രി ഒരു മൂന്ന് രണ്ട് ചെല ദിവസം രണ്ട് ണ്ണ കഴിക്കേഒള്ളു അല്ലെ മൂന്നെണ്ണം കൊറച്ച് വലുതാക്കിഞാൻ ഇണ്ടാക്ക അപ്പൊ ഒരു മൂന്ന് ചപ്പാത്തിയൊക്കെ കഴിക്ക പിന്നെ അതിന്റെ എടീല് രാവിലെ നമ്മുക്ക് എന്തെങ്കിലും വല്ല അസു സൗകര്യം ഉണ്ടായാല് മക്കൾക്ക് വേഗം എടുത്ത് ചുട്ട് കൊടുക്കും ചെയ്യ കറി തല കറിയൊക്കെണ്ടെങ്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ പോകും അപ്പൊ അതിനൊക്കെ സുഖാണ് ആഹ്
ഇത് പിന്നെ അങ്ങനെ ചെയ്ത് ചെല ഇപ്പൊ മാവ് ഞങ്ങള് അന്ന് കഴിക്കുന്ന സമയത്ത് എന്താച്ചാ രാത്രി ചപ്പാത്തി മാത്രം കഴിക്കുന്ന സമയത്ത് ഞങ്ങള് മാവ് കൊഴച്ച് വെക്കും ഉണ്ടാക്കി വെക്കത്തില്ല മാവ് കുഴച്ച് ഫ്രിഡ്ജിന്റെ അക ത്ത്അടച്ച് വെച്ചാല് ചെറിയൊരു കളർ വ്യത്യാസം വരും അപ്പൊ എനിക്കൊരു കഴിക്കാനൊരു എന്താേണ്
ആഹ് ആത് ശരിയാണ് ആത് എന്താറിയൊ ശരിക്കും മൂടി വെക്കണം അപ്പൊ അത് പച്ചവെള്ളത്തിലായിട്ടാവും ചെലപ്പോ എങ്ങനെറിയൊ ഇത് തെളച്ച വെള്ളത്തിലാവുമ്പോ വാട്ടണ്ട പൊറത്ത്ക്ക് തിളച്ച വെള്ളം എടു ത്തിട്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ പൊടി എടുത്തിട്ട് അതിൽ കുഴയ്ക്കണം അപ്പൊ പിന്നെ ആഹ് ബാ വാ ട്ടാൻ പറ്റൂലട്ടോ വാട്ടിയ എനിക്ക് ശരിയാവൂല അപ്പൊ ആകെ വേ വേ റി
ആഹ് നിങ്ങള് പത്തിരി ഉണ്ടാക്കത്തില്ലേ
പത്തിരി ഉണ്ടാക്കും പ ത്തിരിഞാൻ സൂപ്പറായി ഇണ്ടാക്കും ഓക്കെ ഞാൻ ഒറ്റയ്ക്കായിട്ട് പഠിച്ചിണ്ടാക്കിയതാട്ടോ ഞാൻ ഒറ്റക്കായ ഒന്നുണ്ടാക്ക
പത്തിരി മീൻസ് അരിപ്പത്തിരി അല്ലേ അല്ലെ ആഹ് അരിപ്പൊടികൊണ്ട് ഞങ്ങൾ ഇവിടെ
അതന്നെയ ആവുല്ലോ നോമ്പിനും എന്താ
നിങ്ങള് അത് പിന്നെ കവർണ്ടാത്താക്കി ആണോ ഉണ്ടാ മറ്റേ പ്രസ് ചെയ്യുന്നെ
ആഹ് പ്രസ്സ് ചെയ്യണ മെഷീൻ ഉണ്ടല്ലോ അല്ല മെഷീനിൽ അങ്ങനെ വെക്ക വെക്ക മാവ് മാവ് അങ്ങനെ വെക്ക കവറിലൊന്നും വെക്കണ്ട
വെക്കണ്ട അയ്യോ ഞങ്ങളിത് എത്ര ആക്കിയാലും അത് വരത്തില്ല
അതെങ്ങനെയാ അത് ഇതേപോലെ പൊടി വാട്ടിയിട്ട് അത് തളച്ച വെള്ളത്തിലിട്ട് പൊടി വേവിക്കണം വെള്ളം തിളച്ചിട്ട് ആഹ് കൊ റച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു എണ്ണ ഒഴിച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാന് ശരി ക്ക് വേവണം അത് ആ വെള്ളം വറ്റിങ്ങാ ണ്ട് പക്ഷെ വെള്ളം പാകത്തിന് വെക്കണം
ആഹ് ആഹ് ആഹ്
വെള്ളം അധികാകാൻ പറ്റൂല അപ്പൊ ശരിക്കും പാകത്തിന് വാട്ടിയതിന്ന് കിട്ടിയാല് ശരി ക്കു കുഴച്ചാല് നല്ല പത്തിരി ആയി കിട്ടും ഉം ആ ങ്ങള് പത്തിരി ഉണ്ടാക്കി നോക്കലിണ്ട്ല്ലേ
ഞാൻ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി പക്ഷേ ഫ്ലോപ്പ് ആയി പോയി ഒട്ടി പിടിക്കിന്ന് അതുകൊണ്ട് പിന്നെ അന്നത്തടം കൊണ്ട് നിർത്തി പക്ഷെ നമ്മളെ ഇവിടെള്ള ഫ്രണ്ട്സേ ഈ നോമ്പൊക്കെ വരുമ്പോത്തേക്കും ആയിരിക്കും ആഹ് ആയിരിക്കുവായിരിക്കും ആഹ് ആഹ് നമ്മൾ ഒരു കൂട്ടുകാരി ഉണ്ടേ ആഹ്
ആ അപ്പൊ ശരിക്കും നമ്മള് ഈ കാക്കാരിപ്പൊടി ഉണ്ടല്ലോ അത് അതിന്റെ മുകള് കൂടി ഒന്ന് വിതറിയിട്ട് കുഴച്ചാ മതി അപ്പൊ ശരിയാവുവെ ആഹ് ആഹ് അങ്ങനൊക്കെ ചെയ്തു നോക്കണം ഓരോന്ന് ചെയ്ത് പരീക്ഷിക്കുമ്പോ പിന്നെ നമ്മള സ്വന്തം റെസിപ്പി ആയി മാറും
ആന്ന് ആന്ന് ആന്ന് ഒരു ഒരു യൂട്യൂബ് ചാനലുണ്ട്ല്ലൊ ഷമ്മീസ് കിച്ചൺ എന്ന് പറയുന്ന അയ്യോ അത് എന്തോരം സാധന ആഹ് അയ്യോ എന്തൊ പക്ഷെ കൊറോണ ടൈമിലാണേ ആ ചേച്ചിടെ ആ സംസ് സാരവും എല്ലാ അപ്പൊ നമുക്ക് തന്നെങ്ങ് ഒരു ഒരൂ ഇതായി എന്ന് വെച്ചാ സംസ് സാരത്ത് നമ്മള് വീണ് അങ്ങനെ പുള്ളിക്കാരിടെ ഓരോ ഇതെട്ത്ത് ഞങ്ങളടക്കിടക്ക് ഇങ്ങനെ നോക്കും. എന്ത് സിമ്പിൾ ആയിട്ടാ ഓരോന്നും ഉണ്ടാക്കുന്നത്
അതെ എത്ര വരുമാനാണ്. ആഹ് ആഹ് അതാണ് വ്യൂവേഴ്സ് നല്ല കൂട്തലാണെ. ആഹ് ആഹ്
കൊറോണ ടൈമിലേ ഈ ചുമ്മാ ഇരിക്കുന്നവര് ഈ ബ്ളോഗൊക്കെ ചെയ്ത് ചുമ്മാ അന്ന് ചെയ്തവരോ ക്കേ രഷപ്പെട്ട് ഇപ്പോ എല്ല കൊച്ച് ച്ചു പിള്ളേർക്ക് പോ ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് സഹിതം ഉണ്ട് ബ്ലോവ് മറ്റേത് അമ്മയ്ക്കെന്നു പറയുമ്പത്തേക്കും ആഹ ഇപ്പൊ അമ്മ പറയുമ്പോ ആരുടെയും കയ്യിൽ വലുതായിട്ട് ഈ കൊച്ചു പിള്ളാര്ടെ കയ്യിലങ്ങും ഫോണില്ലല്ലോ എന്നാ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ